ഹലോ
ഹലോ ആഹ് പിന്നെ, എന്തപ്പമ്മളിന്ന് പറയാൻ കെര്തീനെ ഏയിനെ കുറിച്ചിട്ടില്ലേ. ആഹ് സത്യം പറഞ്ഞ് കഴിഞ്ഞ ആഹ് ഇപ്പൊ ഒരു രണ്ട് മൂന്ന് കൊല്ലായിട്ട് സത്യം പറഞ്ഞാലേ. ഇ രണ്ടുന്ന് കൊല്ലയിട്ടാണ് ഇപ്പോ കൂടുതല് ആൾക്കാര് യൂസോടുത്ത് ഞാന് ഒരു അഞ്ച് കൊല്ലോക്കെ ആയിട്ടുണ്ടാവും ആഹ് അഞ്ചല്ല നാല് കൊല്ല ഒക്കെ ഈ കൂടുതലും ചാറ്റ്ജിപി റ്റി ജമിനിയൊക്കെ കൂടുതലും നല്ലേക്കിന് അപ്ഡേഷന് ഇപ്പോ കാര്യട്ട് ഇപ്പള വന്നക്കണ നല്ല അപ്ഡേഷൻസ് ഒക്കെ. സത്യം പറയല്ലോ നല്ല ഉപകാരണ് അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എന്താലും ണെന്നുണ്ടെങ്കിലും എന്താ ആരോട് ചോദിക്കേണ്ട ആവശ്യല്ല ഇപ്പൊ കോളേജിത്തെ അസൈൻമെന്റ്സ് ആണെങ്കി എന്താണെങ്കിലും മറ്റേക്കെ ആരെലൊക്കെ നോട്ട് നോക്കി പകർ പേകാരം. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആ കൊസ്ട്യൻ ഒന്ന് അടിച്ചോടുത്താൽ മതി അത് അങ്ങനെയങ് വരു ഏതും. പിന്നെ അത് മാത്രല്ല വേറെ ആൾ എയുതാണെന്നുണ്ടെങ്കിലും രണ്ടും ഡിഫറന്റ് ആയിരിക്കും. അപ്പൊ ഇനി കോപ്പി പേസ്റ്റ് അടിച്ചോന്നില്ല പരാതിയില്ല. നല്ല സുഖാണ് ഇവൻ ഞങ്ങളെ ക്ലാസ്സില് ചെറിയ ടീച്ചർമാരാന്നണ്‌. എന്ത് മറ്റേ ക്ലാസ് എടുക്കാൻ വരുമ്പോ കാണാ. ചാറ്റ് ജി പി റ്റിൽ എക്സ്പ്ലേഷൻ കാണൻ ഇങ്ങനെ ഫോണിൽ വെച്ചണ്ടാവും എന്നിട്ട് അതിങ്ങനെ വായിച്ചു പോണ ചില ടീച്ചർമാരോക്കെ. അങ്ങനത്തെ അവസ്ഥേക്ക് എത്തിക്ക്ണു.
ആഹ് നമുക്ക് അറില്ല. ദൈനംദിനം ജീവിതത്തിൽ ചാറ്റ്ജിപിറ്റി ചറ്റ്ജി എഐ ആയിരിക്കും ബന്ധപ്പെട്ട് ഞാനിപ്പോ ഈ അടുത്താണ് അറിയുന്നത് നമ്മള് എത്രയോ മുമ്പേ നമ്മള് ഈ എ ഐ നെ പറ്റി അറിയുന്നന്നെ എത്രയോ മുമ്പ് തന്നെ നമ്മളീ എ ഐ എന്ന് പറയുന്ന സംഭവായിട്ട് ബന്ധപ്പെട്ട്
ആഹ് സത്യം അത് ആഹ്
നമ്മള് ഈ ഗൂഗിളില് സെർച്ച് ചെയ്യുന്ന വീഡിയോ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നത് എന്ത് സെർച്ച് ആണെന്നുണ്ടെങ്കിലും ഈ എ ഐ ഹെൽപ് ചെയ്തിട്ടാണ് നമുക്ക് ആ റിസൾട്ട് കാര്യങ്ങളൊക്കെ കിട്ടുക
കിട്ടണത് ആഹ് ബാക്കി ചർ ആഹ് സെർച്ച് ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക് വരുന്നതൊക്കെ എന്റതുകൊണ്ടാണ്
ഹെവിയാണ്
കീബോർഡ്
പല ടൈപ്പ് എ ഐ ഉണ്ട് നമ്മള് ഈ മനസ്സിലാക്കണ എന്താന്ന് വെച്ചാല് ഈ നമ്മളെ പറച്ചില് കള് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന എ ഐ യ്ക്ക് പെർസെപ്ഷൻ എ ഐ എന്ന് പറയും. അതായത് നമ്മള ഈ വോയിസ് ഒക്കെ അയക്കുമ്പോ അത് കേട്ടിട്ട് ടൈപ്പ് ചെയുന്ന സംഭവം അതേപോലെ പെർ പെർ പെർസെപ്ഷൻ പെർസെപ്ഷൻ പി ഇ ആർ പിന്നെ ജനറേറ്റീവ് എ ഐ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം അതാ അതിപ്പോ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന
ആഹ്
എ ഐ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇമേജസ് ഒക്കെ ജനറേറ്റ് ചെയ്യ അതേപോലെ പലടൈപ്പ് സാധനങ്ങളമ്മ കാണിച്ചു കൊടുത്താല് അത് റെക്കഗ്നൈസ് ചെയ്യും ഇത് ഇന്ന സാധ അതേപോലെ ഏജന്റിക്ക് എ ഐ എന്ന് പറഞ്ഞ സംഭവണ്ട് നമ്മള് ഈ ഇറ്റ്ഹബ് പോലത്തെ സധങ്ങളൊക്കെകണ്ട് ഓട്ടോമാറ്റിക്കലി കോഡ് ചെയ്യാനൊക്കെ അറിയുന്നത്
ആഹ് ഓട്ടോമാറ്റിക്കലി ആഹ്
ഉ അതായത് നമ്മളൊരു പ്രോമ്റ്റ് കൊടുത്താ ഇങ്ങെ ഒരു സൈറ്റ് ഉണ്ടാക്കി തരണ അപ്ലിക്കേഷൻ ഉണ്ടാക്കിത്തരും
സൈറ്റ് ഉണ്ടാക്കിട്ട് ആപ്ലിക്കേഷൻ ആക്കിയില്ലേ? സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പൊ എ ഐ ഉണ്ടായത്കൊണ്ട് എന്താ പറയാ ഒരു ഫിഫ് ഫിഫ്റ്റിഫിഫ്റ്റി യാണ് ഫിഫ്റ്റി നമ്മള എടുത്താ മയി ഫിഫ്റ്റി എ ഐ എടുത്തോളും എന്നെല്ലാരടുക്കെ എത്തിക്കണോ അപ്പോ സ സത്യം പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവും എ ഐ നെ കുറിച്ച് അറിയാം. അല്ലെങ്കില് ഓരോരുത്തരുടെ ജോബ് പോകാനും സീൻ ഉണ്ടാവുട്ടാനൊക്കെ സാധ്യത ഉണ്ട് അല്ലേ?
ആ ഇപ്പോ നമ്മള് ടോപ്പ് ലെവല് കമ്പനീസ് ആയിട്ടുള്ള മൈക്രോസോഫ്റ്റ് ആണ് ഏ ആമസോൺ വന്നിട്ട് അതപോലെ ഗൂഗിളൊക്കെയ ഇവരൊക്കെന്ന് പറഞ്ഞാൽ ഇവരെ എപ്ലോയ്സിന്റെ പകുതി മുക്കാലു ഇവര് പുറത്താക്കിതേന് സംഭവം എന്താന്ന് വെച്ചാല് അവരുടെ ജോലി അവർക്ക് എഫിഷൻറായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു എ ഐ. അപ്പൊ ഇത് കാരണം കുറേ ആൾ വീട്ടുകാര് എന്ത് ചെയ്തെന്ന ആ ജോലിന്ന് പുറത്താക്കണ്ടേ അപ്പൊ ഈ എ ഐ ഒരു ഒരിക്കല് നമുക്കൊരു ഭീഷണിയല്ല പക്ഷെ ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് പറഞ്ഞാ ഉ
ഏ പത്യ നമ്മള് കാലത്തിനൊത്ത് സംസാരിക്ക റിയുന്നലെ യ് വരുമ്പോ നമ്മ എയിനെ കുറിച്ച് പഠിച്ചി നമ്മള എ അപ്ഡേറ്റ് ആയിരിക്കണം
എ ഐ നെ എ ഐ പറ്റി അപ്ഡേറ്റ് ആ ഇന്നത്തെ ക്ക ഹൈ നല്ല രീതിയില് നല്ല സാലറി നല്ല ശമ്പളം ജോലിയ
ആഹ് അതന്നെ ഏ എ എല്ലാ എ ടൂൾസിനെ കുറിച്ചിട്ട് അറിയാം എ ഓരോ എ ടൂൾസും എന്തിനാണ് യൂസ് ചെയ്യണത് അതിൻ്റെ യൂസ ഒക്കെ ഇപ്പ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൊക്കെ അത് നല്ല ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് സത്യ പറഞ്ഞ കഴിഞ്ഞ പായ ഡിജിറ്റൽ മാർക്കന്മാരന്നല്ല ഇപ്പ പുതിയെ കുളിച്ചിറക്കണം ആൾക്കാരൊക്കെ
ഇന്ന് നിലവില് ഏതൊക്കെ മേഖല നമ്മൾ എടുത്തു എല്ലാത്തിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കയും അപ്പൊ അത് എങ്ങനെയാണെന്ന് നമ്മള് പഠിച്ചാല് നമുക്ക് നല്ല രീതിയിൽ തന്നെ
പ്പ മനസ്സിലാവ ആഹ്
ഉം
പിന്നെ ഈ ഏ യിന്റെ ആഹ്
എ ഐ നെ എ ഐ നെ പറ്റി പറയുമ്പോ
ആഹ്
ഇപ്പൊ കൊറെ കുട്ടികളൊക്കെ ഇങ്ങനെ സ്കൂൾ പഠനൊക്കെ കഴും പ്ലസ് വൺ പ്ലസ് ടു കയിഞ്ഞ് അവരോട് ചോദിക്കുമ്പോ അവര് നേരെ ഒറ്റടിക്ക് എടുത്തടിക്ക് പറയുന്നു ഒരു കാര്യമാണ് ഞൻ എ ഐ ക്ക് പടിക്കാൻ പോക എ ഐ ക്ക് പഠിക്കാൻ പോ പക്ഷെ അവർ പറയുന്നു യത്ത് അവര് ചിന്തിക്കുന്നില്ല എന്തിനാ എന്ത് പഠിക്കൻ അവര് പോകുന്നത് കാരണം സ്കൂളിലൊക്കെ പോവാണെ അവിടെ പഠിപ്പിക്കുന്ന ഒരു കരിക്കുല എന്ന് പറഞ്ഞാൽ ഒരി ക്കലും എ ഐ ന്റെ ഏ റ്റു സഡന് ഏറ ഒന്നും ആവുന്നില്ല കുറച്ച് കാര്യങ്ങളാണ് അവര് പഠിപ്പുന്നത്
പഠിക്കണുന്നത് കോഴ്സ് ആ് ബാക്കി ഫീൽഡിൽ ഇറങ്ങിയാൽ തന്നെ പഠിയുള്ളൂന്ന് എന്റെ ഒരു അഭിപ്രായം
ഉം നമ്മള് എറങ്ങി തന്നെ അത് പ്രാക്ടിക്കലി നമ്മള് ചെയ്ത് പഠിക്കേണ്ട സാധനങ്ങളാണ് സ്കൂളിൽ അവര് തിയന്ന് മാത്രം പഠിപ്പിച്ച് പോവുകയ ചെയ്യതു
ആഹ് അതുകൊണ്ട് നമുക്ക് ഒരിക്കലും അത് നമ്മള് നക്കൂല നമുക്ക് ഓർമ്മയുണ്ടാവൂല പിന്നെ അതേപോലെ തന്ന അതിനെ കുറിച്ച് ഡീപ്പയിട്ട നമുക്ക് അറിയുണ്ടാവില്ല നമ്മള അതി പ്രൊഫഷൽ ആവില്ല ജസ്റ്റ് തിയറരിക്കൽ അനുസേഷച്ച് മാത്രമേ ഉണ്ടാവയുള്ളൂ
ഉ ഈ മൂന്ന് വർഷ കാല ഉള്ളവാണെങ്കിൽ കാലയളവി അവര് പഠിച്ചു കഴിഞ്ഞിട്ട് ഇറങ്ങ കഴിഞ്ഞാൽ അവർക്ക് ജോലറ്റ അപ്പ അതാണ് പ്രശ്നം അപ്പൊ പഠിക്കുന്നത് ഇതിപ്പോ നമ്മൾ സ്വന്തം പഠിക്കുകണെങ്കിൽ നമ്മൾ എന്താണ് പഠിക്കുന്ന കൃത്യായിട്ട് ഒരു പഠിക്ക ന ചെയ്ത് ചെയനുള്ള ഒരു ആ ഒരു മനോധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിടിച്ച് നിക്കൻ പറ്റ ആ ഒരു സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യണം
സത്യം ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനും അങ്ങനെ തന്നെയാണ് പല പോരും എന്താ പല എ ഇൻസ്റ്റ്യൂട്ട് വന്നിട്ട് പറയും ആറ് മാസം കൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചാ മൈ ലൈഫ് സെറ്റ ആണ്ന്നക്കെ എല്ലാ ത്തിനും സ്കില്ല്യുന്ന ഒരു സാധനംണ്ട് ചെലോൽക്ക് ആറുമാസം കൊണ്ട് ആപ്റ്റ ആയിരിക്കും ചേലോൽക്ക് ആറു മാസം കൊണ്ട് ആപ്പ് റ്റായിരിക്കില്ല പക്ഷെ ഇതിന്റെ പിന്നിലിന്റെ പ്രായ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ്ണ് ഒരു അമ്പത് ശമാം ആൾക്കാര് അത് ക് ഈ മൈമ്പത് ശതമാനം ആൾക്കാർക്ക് ഈ പൈസ നഷ്ടവും
ഉം ഉം
പിന്നെ ഇതൊക്കെ പ്രാക്ടീസ് തന്നെയാണ് പ്രാക്ടീസ് ചെയ്തിട്ടും അതേപോലെ തന്നെ കുറച്ച് ടൈം എടുത്ത് കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഇതിലൊരു നല്ല പ്രൊഫഷനായിട്ടും ആക്കിയെടുക്കാ നമ്മള് ഇതിലൊരു പ്രൊഫഷണൽ ആവണം എന്നുണ്ടെങ്കില് നമുക്ക് എക്സ്പരിയൻ തന്നെ വേണം പിന്നെ ഇനിപ്പ നമ്മുക്ക്പ്പോ സർിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മള് പൊറത്ത് പോവാണെങ്കിൽ ഇതില് മസ്റ്റ്യായിട്ട് പ്രൊഫഷനല് ചോദിക്കുന്നുണ്ട് നമ്മളെ സ്കില്ലും എല്ലാും അനലൈസ് ചെയ്യണ്ടോല്
അതെ ഇപ്പോഴത്തെ കാലത്ത് ഏതൊരു കമ്പനിക്കന്ന് പോവാണെന്നുണ്ടെങ്കി ആദ്യം എക്സ്പീരി എന്തിനും പിന്നെ നമ്മളെ ഈ അവർക്ക് വേണ്ടത് നമ്മുടെ കയ്യിന്ന് എന്തെങ്കിലും അവരുടെ കമ്പനിക്ക് കൊടു കഴിവ് അവരെ കമ്പനിയെ ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ റേഡിയോ ഒരു കമ്പനിക്ക് നമുക്കൊരു രണ്ട് ലക്ഷം ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയാലും ഒരു ലക്ഷം നമുക്ക് അവർ ലാഭായിട്ട് തരും അപ്പോ നമ്മള് കാരണം അവർക്ക് എന്ത് മെച്ചമാണ് ഉള്ളത് അവർ അറിയാൻ കഴിഞ്ഞാലും അതിനന്തിനുസോച്ച് നമുക്കൊക്കെ എനിക്ക് ഉപകാരം തരും
സത്യം അതായത് ഓല് ഇപ്പോ ഓൽക്ക് എന്താണ് നമ്മളെ പോലത്തൊരാള് ആ ഒരു കമ്പനിക്ക് എത്തിട്ട് അവർക്ക് എത്രത്തോളം ഉപകാരം ഉണ്ടാവും എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുംന്ന് നോക്കിയിട്ടാണ് ഇപ്പോഴത്തെ ഓരോ ആൾക്കാരും എംപ്ലോയ്സസിന് എടുക്കുന്നത്
ഉം
ഈ അതിന്റെ നമ്മളിപ്പോ പോസിറ്റീവ് ഒക്കെ പറഞ്ഞല്ലോ ഇപ്പൊ നിങ്ങളൊ ഇതിൽ തിന്റെ നെഗറ്റീ് ടീവ്സ് എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായത്തില്
നെഗറ്റീവ്സ് ഞാൻ മനസ്സിലാക്കിയടുത്തോളം ഇത് ഏഹ് ഇതില് ഇപ്പോ ഉള്ളതിൽ ഏറ്റവും വലിയ ഭീഷണിന്ന് പറഞ്ഞാല് നമ്മളെ ബ്രയ്ൻ ചുരുങ്ങി ചുരുങ്ങി വരണ് വർഷം തോറും നമ്മുടെ ഈ ഡാറ്റയിലൂടെ നമ്മള് പ്രൈവറ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങള്ൾ രഹസികമായിട്ടുള്ള കുറേ കാര്യങ്ങള് ഇതിന് കൊടുക്കുന്നുണ്ട് അതിപ്പോ ഏതൊക്കെ രീതിയിലാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റുന്നില്ല നമ്മളും വിചാരിക്കും നമ്മുടെ നമ്മള് സേഫാണ് നമ്മളെ ആ ഒരു പ്രൈവറ്റ് കാര്യങ്ങള് ഇവിടെ എത്തിട്ടുണ്ട് പക്ഷെ പല രീതിയിലൂടെ ഇന്ന് നമ്മുടെ യൂസ് ചെയ്യുന്ന ഈ ഗൂഗിൾ വെബ്സൈറ്റുകളാവട്ടെ അതെല്ലാം ആപ്ലിക്കേഷൻസുകളാവട്ടെ ഇതെല്ലാം നമ്മുടെ വിവരങ്ങള് ശേഖരിച്ചൊണ്ടിരിക്കുകയാണ് ദിനം പ്രതി നമ്മളൊരു ഒ ടി പി കൊടുക്കുന്നത് പോലെ അല്ലെങ്കില് നമ്മള് നമ്മുടെ അഡ്രസ് നമ്മള് പേര് വിവരം അതേപോലെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മള് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് നമ്മള് ഒരിക്കലും വിചാരിക്കേണ്ട ഇത് എന്ത പറയ രഹസ്യമായിട്ട് എടുത്ത് വെക്കാനാണ് അവരത് ചോദിക്കുന്നത് അവർക്ക് ഇതെല്ലാം യൂസർ ഡയറ്റ് നമ്മളൊരു ഡാറ്റ കളക്ഷൻ ആണ് ഈ ഡാറ്റ കിട്ടിയത് കൊണ്ട് അവർക്ക് എന്താണ് ഉപകാരം എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലും അപ്പൊ നമ്മൾ ഉദാഹരണംത്തിന് യൂട്യൂബ് ഓപ്പൺ ചെയ്തു എന്ന് വിചാരിക്ക യൂട്യൂബ് ഓപ്പൺ ചെയ്താല് ഫോൺ പേജില് നോക്കുമ്പോ നമ്മളൊരു സി ആർ സെവൻ ഫാനാണെങ്കും ഫുൾ വീഡിയോസും സി ആർ സെവനെ പറ്റിയിട്ടുളളതായിരിക്കും
ആഹ് ആഹ് ആഹ്
അതല്ല ഇൻസ്റ്റഗ്രാമിൽ നമ്മള് ഓപ്പൺ ആക്കി നമ്മളൊരു വർക്കഔട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആള് വർക്കഔട്ട ഒക്കെ നല്ല ഇൻട്രസ്റ്റ്ള്ള ആള് വർക്കൗട്ട് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് റീൽസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും ആഹ് ഇത് എന്താണ് സംഭവംന്ന് വെച്ചാല് നമ്മള് ഇ യൂടൂബണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം ആണുെങ്കിൽ നമ്മള് അൽഗോരിതം ഇത് മനസ്സിലാക്കി കഴിയും ഈ അൽഗോരിത എങ്ങനെയാണ് നമ്മള് മനസ്സിലാക്കിയ നമ്മള് ദിവസം തോറും നമ്മള് ചെയ്യുന്ന സർച്ചകള് അതെ സെർച്ചുകളാവട്ടെ ആഹ്
ആഹ് ഞാനയ്ന് നല്ലൊരു ഉദാഹരണം പറയട്ടോ ആഹ് ഇത് സത്യ അത്ര ഡേഞ്ചറണ് അറിയാൻ വേണ്ടിട്ട് ഞൻ സത്യം പർ റഞ്ഞ് കിഞ്ഞാല് ഞാനൊരു ഡ്രിമ്മറും മേടിക്കണം കര്തീന്നു കാരണം എന്താ എനിക്ക് മീശ വോക്ക്പോ ഭയങ്കര ബോറ് അപ്പൊ ഞാൻ എടക്കിടക്ക് ഇതാക്കും ഇത് ഡ്രിമ്മർ ഇല്ലാത്തോണ്ടെ കൊണ്ട്നി ക്കറിയ്ണ ഒരു കമ്പനിക്കാരണ്ട് ബാർബര് അപ്പൊ ഓന്റെ കടക്കോക്മ്പ ഞാനാ ഓന്റെ ട്രിമർ എടുത്ത് ചെയ്യല്ല അപ്പൊ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ അട ച്ചു എന്ത് ഡ്രിമ്മറിന് എന്താകര റേറ്റ്? നോക്കാണെ ജസ്റ്റ് നമ്മള് ഡ്രിമ്മറിന്റെ നോക്കല്ലോ ഫ്ലിപ്കാർട്ടിലൊക്കെ വേണ്ടിട്ട് ആഹ് ട്രിമ്മറ് നോക്കിയിട്ട് വിത്ത്ൻ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷ ഞാൻ ഇൻസ്റ്റഗാമിൽ കേറിയിട്ട് രണ്ട് റീലും മറ ചെക്ക് പിന്നെ കാണുന്നത് ഫ്ളിപ്കാട്ടിന്റെ പരസ്യം ഡിമ്മറി ഓഫർയട്ട് പിന്നെ അതേപലെ ഡിമ്മറുമായി ബന്ധപ്പെട്ട ഒരുപാട് റീലുകൾ പിന്നെ വര്ണത് അതാണ് ഒരഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് ഓല് ക്രാക്ക് ചെയ്ത് നേരെ അമ്മക്ക് അതാണ് ഇടണ്
ഇതില് ഏറ്റവും ഇൻട്രസ്റ്റ്ള്ള കാര്യംന്താന്ന്ച്ചയ്ഞ്ഞാൽ നമ്മള് അറിയാത തന്നെ നമ്മളെ വോയിസ നമ്മുളെ ഫോണിലുള്ള മൈക്രോഫോൺ ഞാനേബൾ ആയിരിക്കും അപ്പോ ഈ ടൈമിലൊക്കെ ഇവർക്ക് കിട്ടുന്ന ഇൻഫർമേഷനൊക്കെ ഇവർ കളക്ട് ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ള ആപ്ലിക്കേഷൻസിനൊക്കെ സെല്ല് ചെയ്യാണ് ഒരു നൽക്ക് ഇവർക്ക് ഈ ഡാറ്റ കളക്ഷൻ എന്നുള്ള എത്രയോ ലാഭകരമായിട്ടുള്ള ഓരോ യൂസറിനെ മനസ്സിലാ ക്കി ക്കൊണ്ടവർ ക്കനുസരിച്ച്
ആഹ് അതന്നെ അവർക്കത് കൊടുക്കാണ് അതിനരുപാട് പൈസിം കി ട്ടു പോ അങ്ങനെ പോലെ നമ്മളെ നമ്മള എന്താണോ വേണ്ടതെ പറ്റില്ല കണ്ടു പിടിച്ചിട്ട് ബാക്കില്ലവർക്ക് അതങ്ങട്ട് ഇട്ട് കൊടുക്കണ്
ഉം ങ്ങാനെ പ്പോ നടന്നോണ്ടിരിക്കും
ആതന്നെ പിന്നെ അതേപോലെ വേറെ കൊറെ പ്രശ്നങ്ങൾണ്ട് എന്താണ് എ ഐ ഉപയോഗിച്ചിട്ടുള്ള പല ആൾക്കാരുടെയും പല നൂഡ് ഫോട്ടോസുകളാണ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട ഇത് ഒറിജിനൽ ആണ് എ ഐ ആണല്ല രൂപത്തി ത്തിലേക്ക് എത്തിയിട്ടുണ്ട് പ്പോ അതൊക്കെ ഭയങ്കര ഡേഞ്ചറണ് സത്യം പറഞ്ഞു കഴിഞ്ഞാ
അതെ എപ്പോ എയും കൊഴഞ്ഞേക്കുന്ന അപകട ചെറുതൊന്നുമല്ല